കേക്കാവോ
കേൾക്ക്ണ്ട
കേക്ക്ന്നില്ലേ ആഹ് കേക്കുന്നുണ്ട് കേക്ക്ന്നുണ്ട് ആഹ് എന്തക്കെയ്ണ്ട് വിശേഷം
അവ്ടത്തബാങ്ക
എന്ത്‌ ആഹ് ഇവിടെ സുഖായിട്ട് പോന്നു ഫുഡൊക്കെ കഴിച്ചോ ഹലോ ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് ഫുഡയിച്ചു കെട കെടക്കേർന്ന് ഞങ്ങക്ക്ന്ന് മീനും സാദാചോറന്നേ മീനും ഇതൊക്കെ ഉണ്ടായിരുന്നു ഉം ഉം
റ്റു റസ്റ്റാല്ലേ
അതെ ഒറങ്ങൊന്നില്ല ശേന്ന് കെടക്കും
ആഹ് ഞാനും അങ്ങനൊക്കെ ഫുഡൊക്കെ കഴിച്ചഴിഞ്ഞ നമ്മക്കൊരു ക്ഷീണ ഫുഡ് കഴിച്ച് കഴിയുമ്പോ
അയ് ശരി പിന്നെ അമ്മള് ഉം പണിയൊക്കെ കഴിഞ്ഞാലെ കൊറച്ചേരൊന്ന് കെടക്കാഞ്ഞപറ്റൂല്ല്യ
പറ്റൂലാ ഉം സു ഞാൻ ചെലപ്പോഴൊക്കെ ഉറങ്ങും ഇപ്പം പിന്നെ കൊറെനാളായി ഉറങ്ങീയിട്ട് മുമ്പേ ക്കെ ഒറങ്ങുവായിരുന്നു സ്ഥിരം ഉറങ്ങുവായിരുന്നു ഒരു ഒരു മണിക്കൂറൊക്കെ കിടന്നങ്ങ് ഉറങ്ങും
ഓഹ്
ഇപ്പം പിന്നെ ആഹ് ശീലമൊക്കെ മാറി
ആഹ് ഞാനും ഉറങ്ങലൊക്കെണ്ട് ഇപ്പഴ് ഒറങ്ങീയില്ല അപ്പ അത്ങ്ങനെ ഒരു ഇത് ഇങ്ങനെ ചെയ്തൊണ്ടിരിക അല്ലെ അല്ലെങ്കി റീലും കാര്യങ്ങളും കാണും
റീലും കാര്യങ്ങളും കണ്ടോണ്ടിരുന്ന തന്നെ ഒറക്കൊയില്ല സമയംപോന്നെ അറിയത്തൂല്ല ആഹ്
പിന്നെ കണ്ണൊക്കെ വേദന ആവുമ്പേളേക്കാരം ടൈമോക്ക്ണ്
നമ്മള് ഒയ്യോ ഇത്തറേ സമയം ഉപയോഗിച്ചല്ലോന്ന് തീരുമാ
ആഹ് അങ്ങനെ ആഹ് അപ്പൊ വിചാരിക്കു വൾ അല്ലേയ് ഫോട്ക്കണ നോക്കി കെട്ക്ക തന്നെ മുമ്പ് വിചാരിച്ചോ ഒറങ്ങണം കൊറച്ചേരം പോണന്ന് നോക്കൻ ആവുലവിചാരിച് ഷേ അയിനൊന്നു ക്ക്യപിന്നെണ്ടാവും നിർത്ത്ണേ
അതാ ഞാനാണെങ്കി ഞാനാണെങ്കി ചുമ് ആ ഉറങ്ങാനേര ഉറങ്ങാൻ കിടന്നാൽ ആ ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിട്ട് കിടക്കാം ഇങ്ങനെ നോക്കി നോക്കിങ്ങ് ഇരിക്കും പിന്നെ ഉറക്കല്ല ജസ്റ്റ് നോക്കി് പെണ് വെക്കാന്നുള്ള ഇതിലാ എടുക്കുന്നത് പക്ഷേ പിന്നെ ഒന്ന് അതും നോക്കിക്കൊണ്ടന്നിരിക്കും
ആഹ് അങ്ങെ തന്നെയാണ് എല്ലാരും
ആഹ് അങ്ങനെ തന്നെയല്ലേ അത് നോക്കിയ നോക്കിയാലും മടുക്കത്തില്ല ആഹ് ഇൻസ്റ്റയിലന്നെ വേറെൊന്നും നോക്കത്തില്ല ഇൻസ്റ്റയിലന്നെ
യൂട്യൂബ് ഒന്നും തുറക്കലന്നെല്ല പക്ഷെ ഇൻസ്റ്റ
ഉം ഞാൻ ഉം യൂട്യൂബ് പിന്നെ ഈ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞങ്ങ ഇവിടെ ടി വി ഇല്ല ടി വി പന്നലാവടെള്ള അപ്പൊ ഫുഡ് കഴിക്കാൻ നേരത്ത് ഉം ഇങ്ങനെ യൂട്യൂബ് വെക്കും അന്നേ യൂട്യൂബ് എടുക്കത്തുള്ളൂ അല്ലാതെ എടുക്കത്തില്ല
ആ എന്തക്കാ പിന്നെ മക്കൾ എടുക്കുമ്പോ അവര് നോക്കും ഉല്ല
ആഹ് അവര് ഫുള് ഷോർട്സ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് ണ്ട്
ആഹ് ആഹ് ഓർക്കത്
അതെ അവർക്ക് അങ്ങനെ
അവർക്ക് പിന്നെ ഫോ അധികം ലാപ്ടോപ്പ് ഉണ്ട് അപ്പോ അധികം അതിമലാണ് പോണ് പിന്നെ വല്ലാതെ എപ്പോഴെങ്കിലും കൊടുത്തര
ആഹ് ലാപ്ടോപ്പിലാവകുമ്പോ അതിലിരുന്ന് ഫോണില് കാണുന്നതിനനക്കാ നല്ല പോലെ കാണല്ലോ
ആഹ് അ ഒന്നുകൂടി ക്ലിയറ ആയിട്ട് കാണാം
ആഹ് അതെ ഒന്നും കൂടി ക്ലിയർ ആയിട്ടും വലതായിട്ടും ഒക്കെ കാണാം
ആഹ് കാണാം പിന്നെ
ചെറിയ മക്കളാണോ
ശ പഠിക്കൻ മൂന്നാറോ മൂന്നാളോ ഒരാള് അഞ്ചിലാണ് മൂത്താള് ഒരാൾ ഒന്നില് ഒരാൾ എൽ കെ ജി പ്രശ്നംത്തിയ
ഓഹ് ഓഹ് ഇപ്രാവശ്യം ചേർത്തയല്ലേ ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ലല്ലേ ആഹ് പടിക്കാണ്
ആഹ് പഠക്ക്
എന്ത്
ഇഞ്ജിനിയറിങ്്
ഓ ഓഹ് പിന്നെ എന്താ പറയാ മഴ ഇണ്ടോടാ ആഹ് ആഹ് ഇവിടെ ഇപ്പൊ ഒന്ന് ചോർന്നിട്ടുണ്ട് ഇതുവരെ മായെന്ന്
ഞങ്ങക്ക് എടുക്കുന്നു തോന്നിട്ട് ഇപ്പ വീണ്ടും പെയ്യന്ന് നല്ല ഇരുട്ടും ഉണ്ട്
ക്കാതെ മഴയിരുന്നു
മഴയായിരുന്നു ഇവിടെ ആഹ് ഇവിടെ അങ്ങനെന്നായിരുന്നു നമക്ക് യാത്രയക്കെ പോകാനാണങ്ക ഞാൻ ക്ലാസി പോവാണെങ്കും മഴയക്കെ ആുമ്പ
ആഹ് ആഹ് അതെ മക്കള് സ്കൂൾ പോകണ ടൈമില് അങ്ങെ തന്നെയാണ് മഴൽ പെയ്യുമ്പോ െപ്പ ഓർക്ക് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓര് നനീല നമ്മളകുന്ന
ഉം ബസ്സിൽ സ്കൂൾ ബസ് ഉണ്ടോ
സ്കൂൾ ബസ് ഉണ്ട് പക്ഷെ ഞാനിവിടെ ഇപ്പ അടുത്തന്നെയാണ് ഒരു അഞ്ചു മിനിറ്റള്ളൂ നടക്കാന് അപ്പൊ ഞാൻ പിന്നെ ബസ്സിനാക്കിട്ട് ങ്ങനെ ബസ്സിനാകുമ്പോ എന്താ വെച്ചാല് അവര് ആ ബസ് ചുറ്റക്ക് ഇറങ്ങി വരുമ്പോ കൊറേ ടൈമിടിക്കും അമ്മ അതിന് മുമ്പ് പോവാണെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട്വിടത്താം സ്റ്റോക്ക് ഉണ്ടായി അത് മതി പിന്നെ ഞൻ അങ്ങനെ ചെയ്യലിപ്പോ
ആഹ് അഞ്ച് മിനിറ്റ് ഉള്ളെങ്കിൽ വല്ല്യ കുഴപ്പം ഇല്ല പെട്ടെന്നങ്ങ് എത്തും
ആഹ് എത്തും ഒക്കെ ഷോട്ടുണ്ട് ഷോ ട്ട് വഴിയിൽ കൂടെ പോയാൽ പിന്നെ എളുപ്പമെത്തും പിന്നെ ബസ് ഉണ്ട് ബസ്സിനും വേണം പിന്നെ മെയിൻ റോഡേക്കെത്തണേ കുറച്ചങ്ങ് ഇറങ്ങി ചെല്ലണം അപ്പൊ അത് വേറെ ഇപ്പൊ രണ്ട് കടയും കൂടി വേറെ പോയാല് സ്കൂൾക്കെത്തും ഉം വൈകിട്ട് ട്രിപ്പൊക്കെ പോകലുണ്ടോ
ഏ
ട്രിപ്പൊക്കെ പോവലില്ലേ ചോദിക്കുവാ
ആഹ് പോവലുണ്ട് പോവലുണ്ട് ഇപ്പൊ കുറ ആഹ് കോളേജീന്നും പോയിട്ടുണ്ട്
ആഹ്
കോളേജീന്നും പോയിട്ടുണ്ട് സ്കൂളീന്നൊക്കെ പോയിട്ടുണ്ട് വീട്ടീന്നും പോകും
ആഹ് അതൊക്കെന്നല്ലേ പോകലുണ്ട്
ആ എവിടാ ലാസ്റ്റ് പോയേ
ലാസ്റ്റ് ഇപ്പോ ലാസ്റ്റ് നമ്മള് ബീച്ച് കൊറേ പോവും ബീച്ചിലാ പോയത് ലാസ്റ്റ് കോഴിക്കോട്
ഓ അത് ശരി ആഹ് ആഹ് ബീച്ചിലൊക്കെ പോയിരുന്നിട്ട് വരാൻ നല്ല രസമല്ലേ കാ
അതെ ആ നല്ലതാണ് നല്ലൊരു എന്താ പറയാ ഒരു ഇത് കിട്ടുവല്ലോ ഉം ഉം ആഹ് അത് നോക്കിരുന്നാ മതി
മതി വൈകിട്ടൊക്കെ പോവാനെ വൈകിട്ടൊക്കെ പോയി ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും ഒരു മനസ്സിന് അങ്ങ് റിലാക്സ് ആവും
ശരിയാ
ഉം ഉം
അത് കൊറേ കാണാൻ പറ്റില്ലല്ലോ എന്നാലും നമുക്കൊരു
ഉം നമുക്ക് പോയി വരുമ്പോ ഉം അത് ശരി സിനിമയൊക്കെ കാണലുണ്ടോ
സിനിമ ഒന്നും കാണലില്ല ഞാന് അധികം റീല് കാണൂള്ളൂ റീലിന്റെ ആളാണ് അതിലുണ്ടാവൂല്ലോ പിന്നെ ഓരോരോ ഷോർട്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അത് നല്ലതാണോ
ആ ഞാനും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഷോർട്ട് ഫിലിമ് ഒക്കെയേ ഇങ്ങനെ കൊറച്ചിടുന്ന കുറച്ച് ഭാഗവൊക്കെ ഇടുമല്ലോ അതിങ്ങനെ യൂട്യൂബിൽ കയറി കാണുക അങ്ങനെ നല്ലതൊക്കെ കാണും തോന്നുന്നത് കാണും
ഇപ്പൊ ഒരു ആപ്പില് കയറിയാലും കിട്ടുവല്ലോ അതിന്റെ ഓരോ ചെറിയൊരു കഥകളായിട്ട് ആ അങ്ങനെയൊക്കെ ഉള്ളതാണ്
പിന്നെ പാർട്ട് പാർട്ടായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടുവല്ലോ ഇപ്പൊ എല്ലാരും നല്ല രീതിക്ക് ഇൻസ്റ്റയില് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നല്ലേ ക്രിയേറ്റീവ് ആയിട്ട് നല്ല രീതിക്ക് അപ്പൊ അത് പാർട്ട് പാർട്ടായിട്ട് ഇപ്പൊ ഒരുപാട് ഇടുന്നുണ്ട് അതൊക്കെ അങ്ങനെ കാണാൻ നല്ല രസവാ
ആഹ് അങ്ങനെയുണ്ട് അത് ഒന്ന് കണ്ടാ മതിയല്ലോ പിന്നെ അതിന്റെ പിന്നാലെ അതേപോലുള്ളേ വരുവല്ലോ
വരും വരും ആഹ് ആഹ് അതിന്റെ താഴെ ഒരു ലൈക്ക് അടിച്ച മതി അതേപോലെ തന്നെ വീണ്ടും വീണ്ടും വരും അങ്ങനെ
എന്തായാലും നമ്മളെന്താ വിചാരിക്കണേ അതൊക്കെ നമുക്ക് ഇൻസ്റ്റാ അങ്ങനെയല്ലേ നമ്മള് എന്താ വിചാരിക്കുക അത് അപ്പൊ മനസ്സിൽ വിചാരിക്കുമ്പോ തന്നെ അതില് വരും
ഉം നമ്മളീ നമ്മളീ സംസാരിക്കുന്നാണേലും ഒക്കെ അത് ഒരിതുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഈ ഓരോന്നൊക്കെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോ നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ എന്ത് ഏതെങ്കിലും ആപ്പി കേറി നോ ക്ക്യാ അതിന്റെത്തന്നെ പരസ്യം ഈ ഇതില് വരും അത് അവര് അത് ആഹ് ഒരിത് ഇതോണ്ട് എന്തോ ടെക്നോള ഇതിന്റെ എടക്കൊരു ടെക്നോളജിയൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്.
ആണേ നമ്മള് വിചാരിക്കുള്ളൂ ചെലപ്പോ അപ്പം തന്നെ അതേ ഓഫറില് വരും.
അതേപോലെ ഈ എന്തെലും വല്യ വല്യ വിഷയങ്ങളൊക്കെ ഇണ്ടാവുമ്പോ ഇപ്പോ ഒരു ഒരാക്ക് ഒരാൾടെ കാര്യാ ഒരാള് ഏയറിലായി അപ്പം പിന്നെ അയാ പിന്നെ വരുന്നത് മൊത്തം അയാൾടെ റീൽസാണ്.
അതെ അതെ
ആഹ് അതെന്തോ ഇൻസ്റ്റഗ്രാം അൽഗോരിതം ന്ന് പറയും.
ആഹ് ആഹ് ഇപ്പോ പിന്നെ ഇൻസ്റ്റ ഉപയോഗിക്കാത്തോര് ഇല്ലല്ല എല്ലാർക്കും ഇൻസ്റ്റലേ ചെറിയ മക്കക്കും
ആഹ് ചെറിയ ചെറിയ മക്കക്ക് വരെ ഈ പതിനെട്ട് വയസ് കഴിഞ്ഞവരെ ഇൻസ്റ്റ ഉപയോഗിക്കാവു പക്ഷേ അതിലും താഴെ ഒള്ളവ വരെ ഇങ്ങനെ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നു.
ട്യൂഷൻ എടുക്കണ്ട് ബേസിക്ക് ആയിട്ട് അപ്പോ ചെ ഇക്കനെ പറയും എന്നോട് പറയും എന്റെ ഇൻസ്റ്റാ ഐ ഡി ചോദിച്ചിനി ഞാൻ കൊടുത്തില്ല, കാരണം ഞാൻ പറഞ്ഞ് നിക്ക ഉപയോഗിക്കാനായിട്ടില്ലല്ലോന്ന് അപ്പോ പറയും ഞാൻ വയസ്സ് അത്ര കൂട്ടി പറഞ്ഞു കൊടുത്തു.
ആഹ് കൂട്ടി പറഞ്ഞിട്ടാ എടുക്കുന്നേ ആഹ്
എന്നിട്ട് റീൽസിടും റീൽസും കുഞ്ഞു പിള്ളേരെക്കെ റീൽസിടും
ആഹ്
പക്ഷേ ചെലതക്കെ കാണാൻ നല്ല രസവാ
സമയം അങ്ങനെ ചെറിയ മക്കടെതല്ലേ
അതാ ഇപ്പോ ഇൻസ്റ്റ ഇല്ലാത്ത ആരും ഇല്ല ഇപ്പം മെയിനായിട്ടും പോന്നൊരു കാര്യാ ഇൻസ്റ്റ മുമ്പേ ടിക് ടോക്ക് ആരുന്ന് ടിക്ക് ടോക് ബാൻ ആയ പ്പോ പിന്നെ ടിക് ടോക്കന്ന് ഭയങ്കര ഇതായിട്ട് നിന്നല്ലായിരുന്നോ പിന്നെ ഇപ്പോ ടിക് ടോക്ക് ബാനയ ഇപ്പോ എല്ലാരും ഇൻസ്റ്റയിൽ വന്ന്
ഇൻസ്റ്റായി ഇനി ഇൻസ്റ്റ പോയ പിന്നെ എന്താവോ അത് പോയാ ഞമ്മക്കാണ് നഷ്ടം. നമ്മക്കില്ലേ നമ്മക്കുമത് ശീലായി അഡിക്റ്റായി സ
ആണ് ആണ് ആണ് ഇൻസ്റ്റ ഇൻസ്റ്റന്ന് എടുത്ത് കളയുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ.
വേറള്ള അതേപോലെ ണ്ടായിരുന്നല്ലോ കൊറച്ച് മുമ്പ് ട്രൻഡിങ് ഷെയർ ചാറ്റ്.
പഷേ ഞാൻ പിന്നെ മറ്റേ ഹാലോന്ന് പറയുന്നേ ഒണ്ടാരുന്നു മറ്റേ ടിക് ടോക്കിലെ വീഡിയോസൊക്കെ ഇടുന്നേ
അതെ അതെ
അതിങ്ങനെ അത് ടിക് ടോക്ക് ബാൻ ചെയ്ത് അതും പിന്നെ കള അതും പിന്നെ ബാൻ ചെയ്യും എന്തങ്ങാണ്ട് ചെയ്താരുന്നു അതും കൂടി കളഞ്ഞപ്പോ ഒരുമാതിരിയാന്ന് പിന്നെ ഇൻസ്റ്റ എടുത്തത്.
എനിക്കും ഇൻസ്റ്റ ഒണ്ടാരുന്നു. പഷേ ഞാൻ ഇപ്പോ രണ്ട് മൂന്ന് വർഷായിട്ടുള്ളു ഒരു നല്ല ഉപയോഗിക്കാൻ തൊടങ്ങി പിന്നെ കൊറെ ആഹ് കൊറോണെടെ ടൈമിലേക്കാ അതിന് മുന്നേ അങ്ങനെല്ല ഐ ഡി അടിച്ചിട്ട്ണ് പഷേ ഉപയോഗിക്കല്ലാരുന്നു ന്നട്ട് ഇപ്പോ ഞാന് രണ്ട് മൂന്ന് വർഷായിട്ട് സ്ഥിരായി
ഞാനത് കാണ് മറ്റേ ടിക് ടോക്ക് ബാൻ ആയപ്പോഴും മറ്റ റ്റേത് കള ഇതായി അതും കളഞ്ഞു കളയങ്ങാണ്ട് ചെയ്തോ ബാൻ ചെയ്തോ എന്തോന്ന് എനിക്ക് ഓർമ്മയില്ല.
ആഹ് ഒണ്ടേ ഹലോ ഒണ്ടാരുന്നു ഞാനും ഉണ്ടായിരുന്നതില് അതും അങ്ങനെ അതും അടിപൊളി
ആഹ് അതില് ഇങ്ങനെ ഇൻസ്റ്റ അല്ല ടിക് ടോക്കില് ഇത് ഇടുന്ന റീൽ സും കാര്യങ്ങളുവോക്കെ വരുന്നോണ്ട് അങ്ങനെ കാണാൻ കൊള്ളാരുന്നു.
ആഹ് അതപ്പോ ഷെയർ ചാറ്റ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നു ഇപ്പോ ഇല്ല. പിന്നെ ഇൻക്ക് പത്രക്കെ ജന്റെ എങ്ങനെ ആ..
ആഹ ശരി ശരി..